ഹലോ ആ റേഞ്ചിണ്ട റേഞ്ചിന്റെ പ്രശ്നം ആഹ് കേൾക്കണ്ട്
ഓക്കെ ഭക്ഷണം കഴിച്ചാ
ആഹ് ഭക്ഷണം കഴിച്ചിങ്ങനെ കിടക്കയാണ് ആരുല്ല മക്കളൊക്കെ പോയിഞ്ഞൊക്കെ വന്നിട്ട് വേണം
നല്ല മഴാണ് അവിടെ മഴ ഇണ്ടാ
ഇല്ലയ് ഇവിടക്ക്പ്പോ വെയിലാണ് മയ രാവിലോക്കെ ഉണ്ടായിനു അപ്പൊ മഴല്ല അവ്ടക്ക് നല്ല മഴണ്ട് സൗണ്ട് കേൾക്കണണ്ട്
ആഹ് നല്ല മഴയാണ്
ഏഹ് ഇവിടക്ക് രാവിലെ മുതല് മഴനെന്നു ഇപ്പ ഇല്ല
അയ്ശരി
തിരുമ്പാനും കുളിക്കാനോന്നും പറ്റിയില്ലേനിം മഴ പെയ്തിട്ട് ഇപ്പൊ ഒരു ചോർച്ചണ്ട്
ഏഹ്
കുട്ടിയാള് സ്കൂൾക്ക് കുട്ടിയാൾ സ്‌കൂ പോയില്ലേ എത്ര മക്കളാ ങ്ങൾ കുട്ടിയാൾ എത്രണാ ആ രണ്ട് രണ്ടാളും പോയിക്ക്ണോ
ഇല്ല ഒരാളോയിട്ടില്ല ഒരാൾ പൊയ്ക്ക്ണ്
ആ ഒരാളെന്തായ്
ഒര് അല്ലല്ല പ്ലസ് ടു കഴിഞ്ഞിരിക്കയാണ് ഒരു ഡിഗ്രിക്ക് പോവാൻ സ്റ്റാർട്ട് ആയില്ല മറ്റന്നാളല്ലേ
ആഹ് ആഹ് ഫസ്റ്റ് ഇയറാ
ആഹ് ഫസ്റ്റിയറ്
ആഹ് ഇന്ന്ട്ട് ഇങ്ങള് ഭക്ഷണൊക്കെ കഴിച്ച്ലേ
ആഹ് ഭക്ഷണം കഴിച്ചിങ്ങനെ ഇരിക്കാണ് പ്പഞ് ഇപ്പോ മോള് വരാനായി വൈനാരത്തിന് ഇണ്ടാക്കാനായി ആഹ് അത് ഒന്നായിട്ട് തന്നെ അല്ലേ വൈകുന്നേരം ഞെന്തേലും ചായക്ക് കടി
ആഹ് ചയക്കടി ആഹ് ഇവടിം അങ്ങനെത്തന്നെ മക്കൾ വന്ന കടി ബേക്കറി അങ്ങനത്തെള്ളൂ പറ്റ അല്ലാതെ ഇത് ഇണ്ടാക്കിയാന്നും പറ്റില്ല
ആഹ്
മത്തം കാഴ്ച്ചീന് അപ്പൊ അത് വെക്കണന്ന് കരുതിനുന്നു അപ്പൊന്ന് ഞാൻ മമ്പയർ വെള്ളത്തില് ട്ടെക്കാൻ മറന്നു പോയി ഇഞ് നാളെ വെക്കാര്തിനി ആഹ് ആഹ്
കിട്ടൂല
ആഹ് ഇവൽക്ക് കൊഴപ്പില്ല ഇവൽക്ക് മധുരം നല്ലോം ഇട്ട് കൊടുത്ത പറ്റും ആഹ് അപ്പൊ ചക്കരന്നേര ഇൻക്ക് മൂന്ന് കുട്ട്യാള്
ഏഹ് മൂന്നാളും സ്കൂൾ പോയതാ
ആഹ് മൂന്നാളും പോയിക്ണ് ഒരാൾ ഒമ്പെയ്ലാണ് ഒരാൾ അഞ്ചിലാണ് ഒരാൾ എൽ കെ ജിയില് ഇപ്രാവിശ്യം ചേർത്തതാണ്
ഏഹ് എൽ കെ ജി താക്ക് പോവാന് ബുദ്ധിമു ഇതുണ്ടാ മടിണ്ടാ
ഇല്ലേയ് ഓന് അംഗലവാടി പോവ് ണ്ട് വല്ലാതെ ബുദ്ധിമു
ട്ടൊന്നുല്ല അത് ശരി ഭക്ഷണം അവിടുന്ന് കിട്ടുവല്ലേ നമ്മള് കൊടുത്തേക്കലാ
ആഹ് അല്ല ഭക്ഷണം അവിടുന്ന് കിട്ടും സ്കൂളിൽന്ന് കിട്ടും ഒരാൾ കൊണ്ട്പോകും ഒരാൾക്ക് അവിടുത്തെ ഭക്ഷണത്തിനോട് വല്യരുതില്ല അപ്പൊ അവൾള് കൊണ്ടോവലാണ്
ആഹ്
താല്പര്യല്ല ഉം ഛർദിക്കുന്ന് ഒക്കെ പറഞ്ഞ് ഓക്കൻച്ചുന്നൊക്കെ പറഞ്ഞ് കഴിക്കൂല
ഓണും അയിന്റെ
ആഹ് ആഹ് ചെലേ മോക്ക് പറ്റൂല്ല കൂട്ടാൻ പിന്നെ ഇവിടുന്ന് കൊണ്ടോവണം ആഹ് ഒന്നായിട്ട് വെക്ക്ണതാ ലേ ഓൽക്ക് ചെലപ്പോ വൃത്തി ഉണ്ടാവൂല അങ്ങനെയാണ് ഇങ്ങനെന്നൊക്കെ പറയോള് ഇവിടെ വന്ന് ആഹ് ഇവിടെ വന്ന്ങ്ങാണ്ട് ഞാൻ പറയും ഒക്കെപ്പാടെ ഒന്നിലിട്ട് വെക്കല്ലേ വല്യ പൊർ ചെലേപം പറയും ഇതിൽ പുഴിക്കള്ണ്ട് മറ്റേത് ഇണ്ട്ന്നൊക്കെ പറയാവരേ
ആഹ്
ചെറിയ കുട്ട്യേക്ക് ഇപ്പ അതറീലല്ലോ ഓൽ ഇപ്പോ ഇഞ് എന്തായാലും ഓലട് ക്കും വലിയ മക്കകോക്കെ ഉള്ളതൊക്കെ അറിയും ഓൽക് അതും നോക്കി മാഷമാര് ചീത്ത പറയലാണ് ഒക്കവുട്ന്ന് കഴിക്കാ ഞ്ഞ് ഇവിട്ന്ന് വീട്ട്ന്ന് കൊണ്ടര്ന നേരം ഇങ്ങക്ക് ചൂടോടെ കഴിച്ചൂടേറിം
അതെന്നെ വ ഓല് ഒപ്പിട്ട് നമ്മള്ത്ത് കൊണ്ടു പോണതല്ലേ അവരത് പറിം അവിടുന്ന് ഭക്ഷണം കഴിക്കണം ഇഞ് മാഷ് മാഷ് വാക്കറിഞ്ക്ക്ണ് ന്നൊക്കെ പറഞ്ഞെ കേക്കാ
ആഹ് ഓല് അങ്ങനൊക്കെ പറയും പക്ഷെ പറഞ്ഞാ കേക്കൂല പിന്നെ അവ മോളെ കാൽന് ഒര് വിള്ള ച്ചണ്ടാവോണ്ട് അവക്ക് വെള്ളൊന്നും ആവാൻ പ റ്റൂല്ല പ്പൊ നടന്ന് ആണ്ട് കയറി പോണം അപ്പൊ കെതിയേടാണ്ന്ന് പർഞ്ഞ്ക്കാണ്ട് കൊണ്ടോവല
കൊണ്ടോണ്ടായി
ആഹ് അപ്പൊ വേവ്ള്ളരിയാവുമ്പോ ആവൂല ഇത്പ്പൊ റേഷനരി തീ ഉണ്ടാവുകൊണ്ട് അ വേഗം വെക്കുമ്പോ അത് വേഗ ആവും ഇപ്പ ചെറുനെ ചേർത്തോണ്ട്. കഞ്ഞിക്കൊടുകതെ വിടാൻ പറ്റൂല്ല. അപ്പൊ റേഷനരി കിട്ടും. എന്നാ പിന്നെ ഉളുപ്പവുല്ല. ത് ഉ
രാവിലെയേക്ക് പേടതത്പറ
എന്നിട്ട്ന്ന് എന്താ ഭക്ഷണം സ്പെഷ്യല കൂട്ടാനൊക്കെ ആ് അവിടെ നാട്ടിലുണ്ട് നടുത്തന്നെ ബീഫോ ആ ഇറച്ചിലേ.
എല്ല കോഴി കോഴി ചിക്കന് ആ നിങ്ങക്ക നിങ്ങക്ക
കറി വെച്ചിക്ണ് കുറച്ച് പൊരിച്ചും ചെയ്ത്ക്ണ്.
ആ ഞങ്ങക്ക് മീന് മത്തിയാണ്.
ഏഹ്
ഇന്നലെ ഇന്നലെ വാങ്ങിയതേ അപ്പൊ ഇന്നലെ ചിക്കൻ ഉണ്ടായിനു അപ്പൊ ഇന്നലെ ചിക്കൻ വെച്ച് ഇന്ന് മീനും വെച്ച്.
നല്ല മീനൊന്നും കിട്ടാനുമല്ലല്ലേ രസ ഇല്ല ഇപ്പത്തെ മീനൊന്നും.
ഇല്ലേ ഇപ്പത്തെ മീന് ചിലത് കിട്ടുമ്പോ രസംമുണ്ടാവും ഇപ്പൊ പഞ്ഞിള്ള മീനാണ് അപ്പോ അതൊക്കെ രസട് അത് രസണ്ട്.
ഉ മ
ഇപ്പൊ ഇന്ന് ഇന്ന് മേടിച്ച് മറ്റേ പൊ ഉ രസമാണ് ഇപ്പൊ ഞാന് വറ്റിച്ചാ മതി വറ്റിച്ചത്. അപ്പോ വ വറ്റിച്ചപ്പോ രസം കിട്ട്ണ്ല്ല പൊരിച്ചാ നെയ്യ് ആവൊണ്ട് നല്ല രസമാണ്.
ആഹ് ആ പോരിക്കുബം രസം മക്കൾക്കണകിൽ മുള്ളാണ്. പറഞ്ഞി മതിയൊന്നും അധികം കൂട്ടതതില. പുൽവത്തിയൊക്കെ തിന്നോണ്ട മീനാണ്.
ആ അവിടെ മക്കൊക്ക് അങ്ങനെയാണ് മത്തി പറ്റൂല. ഒന്നും പറ്റ
ഉ
ചിക്കന് നൊക്കെ ആണെങ്കിൽ പൊരിച്ച കൊടുത്താലൽ പറ്റ.
ആ പോരിക്കണം.
കൂട്ടൂല വലിയ മോളൊന്നും മത്തി പോരിച്ചാലും തിന്നുല്ല വറ്റിചലും ചരി തന്ന
ആ ഇവിടെ ഇവിടിം കൂട്ടല്ലില മുള്ളാണ് പറഞ്ഞട് തോടുല. ഒറ്റയൊക്കെ കൂട്ടി ഇ നല്ല കാൽഷ്യൊക്കെള്ള മീൻ അതല്ലേ ഉ ഉ ഉ പറ്റൂല ഉം ശ്ശേരിയാണ് ഏറെ മറ്റ ഉണങ്ങിയ സോയാബീന് സോയാബീന് ഉരുളക്കിഴങ്ങ് അതൊക്കെ പറ്റും.
ആഹ് ആ അതാണ് ഇവടിം ഇവിടെ സ്കൂൾക്ക് പൊരിച്ച് കൊണ്ടോണം. അത് വറ്റിച്ചാൻ പറ്റൂല സോയാബീനൊക്കെ പൊരിച്ച് കൊടുക്കുക. ഞാൻ പൊരിക്കില്ലായി ഉള്ളീം തക്കാളിംഒക്കൊ വണ്ടിങ്ങട് പോരിചിണ മതി
ആ ദേവിയോട്ക്ക ആവുമ്പോ നമുക്ക് ചൊറ്റ് കൂട്ടാനും രസണ് ഇത്പറ്റൂല ആ ഒരു ഉണങ്ങിങ്ങു ണ്ടുള്ള ആ പൊരിക്കലേ പറ്റുള്ളൂ.
ആഹ സോയാബീൻ പൊരിച്ചാ രസം കിട്ടൂല അതൊര്.
ആഹ് ആഹ്
ഞാൻ അങ്ങനെ ആക്കി കൊടുക്കും ആഹ ആഹ അങ്ങനെ ആക്കി കൊടുക്കും അപ്പോൽക് തികല ഇല്ല ഇവിടടുന്ന് കൂട്ടൻ കൊണ്ടയ ചിലപ്പോ ക്ക് കിട്ടൂല കൂട്ടര് എത്തോള് ഫുള്ള് കഴിക്കക്കാ പറിംഞ്ഞോട്. മ്മ കൂട്ടാന് കൊണ്ടോയത് തേഞ്ഞില്ല.
അപ്പൊ കൂട്ടോര്ത്ത ചങ്ങായിച്ചാൾ എല്ലാരുംപാടെ എടുക്കും വല്യോക്ക് പിന്നെ കൂട്ടാനൊന്നും വേണ്ട ഓക്ക് പിന്നെ കൂട്ട് ചിലപ്പോ പ്ലേറ്റ് തന്നെ കൊണ്ടോവുല സ് കൂള്ന്ന് വേറെ ആരതേലും പ്ലേറ്റില് അങ്ങനെയൊക്കെയാണ് ഇവിടെ കഴിക്കോന്നില്ല ചെിൽപ്പോ രാവിലെ പോയി തിന്നെണെന്നെ ഉള്ളൂ
പിന്നെ
വരാനായി തൊടങ്ങണ് മോത്ത് ചെറിയ മോനോ മൂന്നരക്ക് വരും ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പത്താം ക്ലാസ് കഴിഞ്ഞടനെ കല്യാണം
കല്യാണം കയിഞ്ഞ് പിന്നെ പഠിചിട്ട്ട്ടുണ്ടാവൂലല്ലേ
വേ പതിനാ ഇല്ലേ പതിനാറാം വയസില് കൊടുന്ന്ക്കിണുന്നെ
ഏഹ്
ര രണ്ടായിരത്തി പത്തിലേനി ഞങ്ങള കല്യാണം
ആഹ് രണ്ടായിരത്തി പത്തില്ല് ഇൻ്റെ രണ്ടായിരത്തി എട്ടിലേനി
ആഹ് ന്നിട്ട് ആഹ്
അയിശരി ആഹ് മൂത്ത കുട്ടിക്ക് എത്ര വയസ്സായി എന്നപ്പൊ
മൂത്ത കുട്ടിക്ക് ഇപ്പൊ പതിനാറ് വയസ്സ് പതിനഞ്ച് വയസ്സ്
എസ് പത്ത് ക്ലാസ്സിലെപ്പോ
പതിനാറല്ല പതിനഞ്ച് പതിനാറായി ഇല്ലേ പതിനഞ്ച് വയസ്സ്
അഹ് ആഹ്
ഒര് വയ് പത് ത്തമാസത്തുമ്പള് പതിനാറാവണ്ട്യ പക്ഷെ നാലരെ ചേർത്തോണ്ട് പത്തില് എൽ കെ ജി യു കെ ജി ഒക്കെ പഠിച്ച് വന്നപ്പോത് ന് ൺമ്പിലെത്തിയപ്പോന് പതിനഞ്ചായി
ഇത് പതിനഞ്ച വയസായിക്കണ് ആഹ് ആഹ് അഹ് ട്യൂഷൻ ഇണ്ടാ
ഇല്ലേ ട്യൂഷ്യ ഇപ്പൊ പോണില്ല ഇനി പത്തിന് ഒഹ് പറഞ്ഞേക്കണം കര്തീക്ണ് ആഹ് അടുത്തല്ല മുതലേ വേണ്ടി
അയിശെരി പിന്നെ എന്താ അങ്ങനെ സ്കൂളെ എത്ത മോളെ ചെറുതിന്റെ മു സ്കൂളെ എടുത്താണോ മയായതോണ്ട് വരാന്
ആഹ് ആണോ ഓലു എല്ലാരും ഒരു സ്കൂളാണ് പത്താം ക്ലാസ് വരെല്ല ഇതാണ് അപ്പൊ എല്ലാരും ഒരേ സ്കൂളാണ് എൽ കെ ജി വണ്ടി ഇവര് ലൈൻ ബസ്സിന് പോവും ഇവിടുന്ന് കുറച്ചണ്ട് കേറിയാല് ലൈം പസ് കിട്ടും അവിടെപ്പോൾ സ്കൂൾ പഠിക്ക ചെന്ന് ഇറങ്ങാം എട്ടും നാലരക്കവ്ട്ന്ന് നാലേ ഇരുവെയ്നൊരു ബസ്സ് വരും അത് നേര ഇവിടെ വന്ന് എറങ്ങ രണ്ട്രു പ്യടുത്താ പോരെ സ്കൂൾ ബസ്സിനൊന്നും കൊടുത്താ പോ മുതലാവൂല്ലേ നാനൂറ് മുന്നൂറൊക്കെ കൊടുക്കണം കുറച്ച് നട ക്കാൻള്ള വയിയെന്നുള്ളു ഓല്ക്കെന്നു നടന്നാ മതി പക്ഷെ നടക്കുല ല ഓല് ബസ്സ്ന് പോവു ഓല് നടക്കൂല നടക്കാണ്ട രണ്ടുറ്പ് ആഹ് മഴയൊക്കെ ആയൊണ്ട് പിന്നെ ഗതിടെന്നെയാണ് പിന്നെ മോൻ ഇക്ക് വണ്ടി വരും ഓട്ടോറിക്ഷ വരും അവന അവിടെ അയില് പറഞ്ഞയ്ക്കും
അയി ശരി മക്കള് പോവോളു ഒരു പടയികരാണ് പോയാലന്ന ചോർന്നാരിയാവും
ആഹ് മക്കള് പോയ പത്ത് ഒമ്പതര ആകുമ്പോത്തിനു മൂന്നാളും പോകും ഓമ്പതേ നാപ്പയ്ന് വെ ബസ്സാണ് ഓൽക് മറ്റൊനും ഒമ്പതേ നാപ്പയ്ന് വരും വണ്ടി ഒക്കെ പോയി കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ഒക്കെ എടുക്ക തൊടക്കലും മോറലും കുട്ടാണ്ടക്കലൊക്കെ ചോറ് വെക്കും പിന്നെ ഓൽക്ക്സ് കൂൾക്കെന്തെലൊര് കൂട്ടണ്ടാക്കു അത് കയിഞ്ഞിട്ട് ബാക്കിലൊക്കെള്ളൂ പിന്നെ ഞാൻ ട്ക്കല്
ഏഹ്
ഇപ്പൊ ഒറ്റക്കാണ് ആരുല്ല അപ്പൊ ഒലെപ്പേം ഇല്ല അപ്പൊ ഞാൻ ഒറ്റക്ക് ഇങ്ങനെ കുളീം തിരുമ്പലൊക്കെ കഴിഞ്ഞിങ്ങനെ കൊറച്ചേരം കെടക്കട്ടെര്തി രാവിലെ നേരത്തെ എണീക്കണോണ്ടേ മദ്രസ്സ് ഉണ്ടാവുകൊണ്ട് നാലരക്ക് എണീക്കണം ഇവിടുന്ന് അഞ്ചരക്ക് ഓലിക്ക് എറങ്ങണം മദ്രസ്സക്ക്
അയ് ശരി അപ്പ നേരത്തെ ഉച്ചക്കൊന്ന് ഒറങ്ങു ആയിക്കാരം ല്ലേ
ആഹ് ഉച്ചക്ക് കെടന്നാ ചെലപ്പം ഒറങ്ങും രാത്രി ഒറക്ക് ഇണ്ടാവില്ല ഉച്ചക്ക് കെടന്നൊറങ്ങിയാലേ അപ്പൊ ഞാന് അതാ ഞാൻ കെടക്കലില്ല ഫോണുമ്മേ എന്തേലൊക്കെ ഇങ്ങനെ കളിച്ചുത്തിർക്കും അപ്പൊ ഓന് വന്നാ പിന്നെ ഓല് വന്നാ പിന്നെ വികൃതിയാട്ടി കൊണ്ടെക്കാ അങ്ങട്ട് ഇങ്ങട്ട്
ഉം ആഹ് തെരക്കൂടാൻ തന്നെ നേരം ഇണ്ടാവുള്ളൂ ഫോണിന് തെരക്കും
ഫോണിന് തെരക്കും ഫോണ് ഒരാള് എടുത്താ പറയും ഇങ്ങള് ഓ ഓക്ക് കൊടുത്തില്ലേ പറയും ഇബള് എടുത്താ ഇബള്ക്ക് കൊട് ത്തു പറയും അങ്ങനെ അങ്ങനെ ആര്ക്കും കൊടുക്കലില്ലാ ഞാന് ഫോണ് ലോക്ക് ഇട്ടക്കാണ് ലോക്ക് ഇട്ട് ട്ടാ പിന്നെ തൊറക്കാൻ കിട്ടൂലല്ലോ
ലോക്ക് ലോക്കിടാതെ
ആഹ് ലോക്ക് ഇട്ടാലും മോന്ക്കറിയാ മോന് ഞാൻ തൊറന്ന് ആഹ് ആഹ് മോന് അങ്ങനെയാണ് ഞാൻ തൊറക്കണേന്റെ എത്തിരിക്കാണെങ്കില് ഓന് നോക്കിയാറിയും എന്നിട്ട് പിന്നെ ഓന മറ്റക്കെ തോർക്കും പിന്നെ ഞാൻ കൊറെ വെട്ടം മാറ്റലാണ്
ആഹ് കണ്ടുപിടിക്കാനുള്ളെ നമ്മളെത്ര മാറ്റിയാലും ഓല് കണ്ടു പിടിക്കും ആഹ്
ആഹ് ആഹ് ഒക്കെ കണ്ടുടിച്ചും
ആഹ്
ഇനി എന്താ മോള് വരുമ്പോത്തിന് ഇണ്ടാക്കണത്
എന്തെങ്കിലൊക്കെ ഒന്ന് ഇണ്ടാക്കട്ടെ എന്താ അറിയൂല്ല എന്താ ഒന്നും പറ്റൂലാ എങ്ങനെ എല്ലോം പറ്റുന്ന മക്കളാണ് എന്തെങ്കിലൊക്കെ ഇണ്ടാക്കാ എണ്ണക്കടിയിലും പലതും പറ്റാത്തണ്ട് പലതും പറ്റ് പറ്റ്ന്നത്ണ്ട് എന്താന്ന് അറിയില്ല അങ്ങനാണ്
ആഹ് ഞാന് അരി വെള്ളത്തിലിട്ട്ക്കണ് ഓല് ആഹ് ഞാനിപ്പ മത്തൻ കറി വെക്കട്ടെ നോക്ക് പിന്നെനി മറന്നു മമ്പയറ് വെള്ളത്തിലിട്ടാലല്ലേ പുതിരാ
ആഹ് വെള്ളത്തി ഇടില്ലേ ഒരു വേ വേവൂല്ലാ വെ ആഹ് രസാ
ആഹ് രസോം ഇണ്ടാവില്ലാ അപ്പൊ ഞാന് അരി വെള്ളത്തിലിട് ട്ടപ്പളാണ് ഓർമ്മ വരുന്നത് മമ്പയറ് രാവിലെട്ട് ക്കണെ ഇപ്പൊ തീമച്ചെ കുക്കറ് ഇട്ട്ക്കണെ രണ്ട് വിസിലടിച്ചാ വേകും അപ്പൊ ഇനി നാളെ നാളത്തേക്ക് വെള്ളത്തിലിട് ആഹ് അരി വെള്ളത്തി പിന്നെ അതും കൊണ്ട് കലത്തപ്പൊക്കെ എന്തേലും ഉണ്ടാക്കി കൊടുക്കേനി ഉം ഇന്നായിക്കോട്ട്
ആയിക്കോട്ടെ ഇന്നാ ശരി ഇന്നാ ആയിക്കോട്ടെ
ഹഹ ഹഹ